ഹലോ കേൾക്ക കേൾക്കാമോ ഹലോ കേൾക്കുന്നുണ്ടോ. ആ എനിക്ക് ആ ഓക്കെ.
ആ നേരത്തെ വിളിച്ച അപോയെ ഇതിനകത്തെ
മ് ഓക്കെ പ്പ എനിക്കും കിട്ടി പെട്ടെന്ന് തന്നെ. ഓക്കെ.
ചോറ് കഴ് ചോറുണ്ടോ.
ആ ഊണൊക്കെ കഴിച്ചു അവിടെ എങ്ങനെയാ ഊണൊക്കെ കഴിച്ചോ.
അല്ല അതിന് കുറവൊന്നും ഇല്ലല്ലോ അതെ എപ്പോഴും കഴിക്കും.
എപ്പോഴും കഴിക്കുല്ലേ അത് മാത്രം മുടക്കില്ല. സ്പെഷ്യൽ ഇന്ന് ബീഫുണ്ടായിരുന്നു കപ്പയുണ്ടായിരുന്നു. അതെ അതെ അത് എന്ത് മുടക്കിയാലും അത് കൃത് കൃത്യ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും.
ആ പിന്നെ വീട്ട്ല് ബാക്കി വരുന്ന ഫുഡൊക്കെ പിന്നെ ആര് കഴിക്കാന ഞാൻ കഴിക്കണ്ടേ.
ബാക്കി വരുന്ന ഫുഡൊക്കെയാണോ നീ കഴിക്കുന്നേ
ബാക്കി വരുന്ന മീൻസ് അവര് കഴിച്ചിട്ട് അതിനാത്ത് ബാക്കിണ്ടാവല്ലോ അത് ഞാൻ കഴിക്കുന്നാ ഉദ്ദേശിച്ചത്
ഓ ഓ എന്തായിരുന്നു ഇന്ന സ്പെഷ്യലൊക്കെ
ഇന്ന് പിന്ന വല്യ സഹിതൊന്നുല്ല ചോറും മീൻകറിയും ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ അതായത് അവിടെ ആ അവള് പറഞ്ഞൂല്ലേ കപ്പയും ബീഫും
ആ അതെ
ഈ ട്രോളിങ് ആയത് കൊണ്ട് ഇവിടെ ഈ ഭാത്തോട്ട് മീൻ വെരുന്നത് കൊറവാ അപ്പൊ കൊറെ വെയിറ്റ് ചെയ്തിട്ടാ കിട്ടിയത് അവിടെങ്ങനെയാ മീൻ കിട്ടുവോ
ഒയ്യോ മീൻ കിട്ടാറില്ല ഇപ്പൊ. ഭയങ്കര വെലെയാണ്. പിന്നെ മീൻ അങ്ങനെ ഇങ്ങോട് വരാറില്ല അധികം
ആ ന്താ
മീനെന്താന്നറിയില്ല ഇതിലെന്നും അങ്ങനെ വരില്ല ഞങ്ങടെ ഈ വഴിക്കങ്ങനെ കേറി വരാറില്ല
അവിടെ വല്ല പോസ്റ്ററ്ണ്ടോ മീൻ മീൻകാരൊന്നും ഇങ്ങോട്ട് വരരുതെതന്നുള്ളതാ
അങ്ങനൊന്നുല്ല പിന്നെവിടെ തൊട്ടടുത്താണ് മീനെല്ലാം വിക്കുന്നത് നമ്മടെ ഇവിടുന്നൊരു കൊറച്ചൊരു അര കിലോമീറ്ററ് നടന്നാ മീനൊണ്ട്
ആ
പിന്നെ ഈ വണ്ടീലൊന്നും നമ്മടെ ഇങ്ങോട്ട് വരാറില്ലെന്നേള്ളൂ ഉ നിങ്ങളെങ്ങനെയാ അതിനെ വീ വണ്ടീലളുകള് കൊണ്ടുവരുവോ അതോ പോയി വാങ്ങിക്കുവോ
ഇവിടെ ആദ്യൊക്കെ ഇങ്ങനെ ഈ ഫിഷ്സ്റ്റോളൊന്നും ആദ്യൊന്നും ഉണ്ടായിരുന്നില്ല ആ പണ്ട് മുതലേ ഒള്ളതു പോലെ മീൻ ഒരാളിങ്ങനെ കൊണ്ടുവരും വണ്ടിയില് സ്കൂട്ടറിലോ അതിപ്പോഴു ഒണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ ഈ കൊറോണയ്ക്ക് ശേഷം ആൾക്ക ഇക്കാലത്ത് തൊഴിലൊന്നുല്ലാതെ എല്ലാവരും ഈ ആഹ് ഫിഷിന്റെ കടകളൊക്കെ ഒരുപാട് തൊടങ്ങീണ്ട് അതിനു ശേഷം നമ്മള നാട്ടിലെക്കെ ഇപ്പം പരിസരത്ത് നടന്നു പോവാന്ന് കുറിച്ചട്ടൊക്കെ മീൻകടകളുവുണ്ട് അതൊണ്ട് പോയി വാങ്ങിച്ചിട്ട
ആഹ് ഓക്കെ ആ പിന്നെന്താണ് ഇഷ്ട്ടപ്പെട്ട ഫുഡൊക്കെ എന്താ
ആ ഇഷ്ടപ്പെട്ട ഫുഡ് നോൺ വെജ്ജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
മ്
അതാ സമയത്ത് ഏ എന്താ ഒരു ഇതനുസരിച്ചിരിക്കും ആ സമയത്ത് ഏതാണോ ഇഷ്ടമത്
ആ ഓക്കെ ബീഫാണോ ചിക്കനാണോ ഇഷ്ടം
അതാ പറഞ്ഞത് ഇപ്പ ചെല സമയത്ത് നമ്മക്ക് ബീഫും പൊറോട്ടയും ആയിരിക്കും ഏറ്റ ഇഷ്ടമായിട്ട് തോന്നുന്നത് ചില സമയത്ത് ചിക്കനായിരിക്കും അവിടെ എങ്ങനെയാ
ഇവിടെ അങ്ങനെയൊന്നുല്ല ഏ എനിക്ക് അങ്ങനെ സ്ഥിരം ബീഫൊക്കെ സ്ഥിരം അങ്ങനെ കഴിക്ക്ണഇഷ്ടല്ല ഒരു ദിവസം ക്കെ കഴിക്കാം
അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കഴിക്കാൻ താല്പര്യം ഒള്ളൂ പക്ഷേ ആ ഫിഷ് ആണെങ്കി ഡെയിലി കഴിക്ക് ണേന് ഒരു പ്രശ്നം ഇല്ല
അത് ശരിയാട്ടോ കാരണം നമുക്ക് ബീ ബീഫൊക്കെ നമുക്കിപ്പം ബീഫ് വരട്ടിയാല്
രണ്ടുസം കഴിക്ക മൂന്നാമത്തെ സം കഴിക്കുമ്പോ നമുക്ക് ഒരുരിത് തോന്നും ഒര് മുടുപ്പ് അതായത് നമ്മുക്ക്ചിക്കനും ഫിഷും എല്ലാ ദിസവും കഴിക്ക ഉം ചിക്കൻ മടുപ്പില്ലേ
ചിക്കൻ നമ്മള് ക കഴിക്കുന്ന അളവ് കുറച്ചായിരിക്കണ്ണം
ഉം ഉം ആഹ് അപ്പൊ പ്രശ്നല്ല ആ പിന്നെ നമ്മക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുവാണെങ്കി അത്ര മടുപ്പില്ല കറി വച്ചത് ഭയങ്കര മടുപ്പാണ്
നേര തി
നേരെ തിരിച്ച് ല്ലേഎനിക്ക് കറി വെച്ചതാണ് മടുപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കി ഇഷ്ട്ട
ആ അല്ല ഏതാണെങ്കിലും നമ്മള് ഈ ഇപ്പൊ ഉച്ചക്കെ വൈകി വൈകിട്ടൊക്കെ ചോറ്
ചോറ് എടുക്കുമ്പോ രണ്ടോ മൂന്നോ കഷ്ണം അങ്ങനെ കഴിക്കുമ്പോ നമുക്ക് എപ്പോഴും കഴിക്കാം ഉം അതെ അതെ ആഹ് അങ്ങനെ കഴിക്കുന്നായിരിക്കും നല്ലത് പിന്നെ നമ്മള് ഈ ഇങ്ങനെയുള്ള നോൺവെജൊക്കെ ആഹ് കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതേവ അല്ലെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
പക്ഷെ അത് നമ്മ നമ നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മള് ഈ നോൺ വെജ് കുറച്ചിട്ട് ചോറ് വലിച്ച് വാരി തിന്നും അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ ചോറ് കപ്പ ഇതിന്റെ ഒക്കെ അളവ് കുറച്ചിട്ട് മീനും ഇറച്ചിയും കൂടുതൽ കഴിക്കണം പച്ചക്കറിയും അങ്ങനെയാണ് വേണ്ടത്
ഉം ഉം എനിക്ക് ഈ സദ്യ ഭയങ്കര ഇഷ്ടവാ സദ്യയില്ലേ നമ്മുടെ ഈ ഓണത്തിനൊക്കെ കിട്ടുന്ന നല്ല സദ്യ ഈ പതിനെട്ട് കൂ കൂട്ടം കറികൾ പതിനെട്ട് കൂട്ടം കറികളൊന്നും വേണ്ട കുറച്ച് സാമ്പാർ അവിയല് മോരു കറി പിന്നെന്താ പപ്പടം
എന്നിട്ട് സദ്യ ഉണ്ടാക്കോ?
ഉണ്ടാക്കുവോ ഇല്ല ഇല്ല എനിക്കറിയില്ല സദ്യ ഒന്നുണ്ടാക്കാൻ പക്ഷെ പക്ഷെ അവരുടെ ആഹ് പുറത്തുണ്ടകുന്ന ആഹ് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ
പക്ഷെ അത്യാവശ്യം എന്തുവാ എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം ചോറും സാമ്പാർ അവിയല് കൂട്ടുകറി ആഹ് ഇഞ്ചിപ്പുളി അത്യാവശ്യം ഈ സദ്യക്ക് കൊ
തട്ടിക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ല ആഹ് ആഹ് ആഹ് എല്ലാം ഉണ്ടാക്കാൻ നമുക്ക് ആഹ് എല്ലാം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ലെ ആഹ് ഒരു ടേസ്റ്റ് കിട്ടാറുണ്ടോ
ടേസ്റ്റ് കിട്ടുന്നപ്പ എന്താ നമ്മളിപ്പം ആഹ് വീട്ടിലുണ്ടാക്ക ബിരിയാണിയും നമ്മുക്ക് ഒരു കല്യാത്തിന് ഉണ്ടാക്കുന്ന ബിരിയാണിയും വ്യത്യാസം കല്യാണത്തിന് ഉണ്ടാക്കുമ്പോൾ അതില് ടേസ്റ്റ് കൂടുവല്ലോ
ആഹ് അതെ അതെ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിച്ച് വെക്കുമ്പോ ടേസ്റ്റ് കൂടുന്നതാ ഉം
സദ്യ അതുപോലെ
അതുപോലെ തന്നെ ആഹ് അതായിരിക്കാം
അതെ
പക്ഷെ എനിക്ക് എന്താണോ ഈ പുറത്തു പോയി കഴിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഈ സദ്യൊക്കെ ഇങ്ങനെ പക്ഷെ നമ്മള് വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കിയ ആഹ് ഒരു രുചിയല്ല കിട്ടുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളേ
അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുറത്ത് കല്യാണത്തിനൊക്കെ ഉണ്ടാകുന്ന
ഉം ഉം
അറ്റു ടെമ്പറേറ്റർ ചെല വ്യത്യാസം, ചൂട് നല്ല വെയിൽ ചൂടിലാണത് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഗ്യാസടു അപ്പൊ അതിനത്ത് ഒരുപാട് ഫാക്ടർ ഉണ്ട് ഒരു ഭക്ഷണം നല്ലാട്ട്
നല്ല ടേസ്റ്റ് ആവണോങ്കില് ഓ അങ്ങനെ ഉണ്ടോ
അങ്ങനെയുണ്ട്
ആഹ്
ഇപ്പോ നമ്മള് വീട്ടില് നമ്മള് മീൻ പൊരിച്ച ടേസ്റ്റ് അല്ല ഹോട്ടിൽ ചണ്ട് ഹോട്ടൽ നല്ല ടേസ്റ്റ് ആയിരിക്കും
ഉം അത് അവര് ചേർക്കുന്ന എന്തെങ്കിലും ആഹ് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ്
അവരുടെ അടുപ്പില്ലേ അവരുടെ അടുപ്പ് വലിയ അടുപ്പാ ഒരുപാട് തീ ഉണ്ടാവും അപ്പൊ തവാന്ന് പറ പോയി അതില് നമ്മള് മീൻ കൊണ്ടിടുന്ന സമയത്ത് ഈ നല്ല ചൂടായതുകൊണ്ട് അത്... ഈസി ആയിട്ട് വേവും നൽ....
വേവും. നല്ല സ്മൂത്ത് ആയിരിക്കും നമുക്കത് വീട്ടി കിട്ടില്ല... ഉം. പക്ഷെ അതു മാത്രമാണോ അവര് ഈ എന്തെങ്കിലും.. ഇൻഗ്രീഡിയൻസ് ക്കെ അധിക. മായി ചേർ ക്കല്ലേ രുചി കൂട്ടാനുള്ള എന്തേലും
അതെതാ
ഗാ.. ഇ.. ഈ സാധാരണ നമ്മൾ പൊതുവെ ഹോട്ടലുകാരൊക്കെ അങ്ങനെയാണല്ലോ ആ നമുക്ക് രുചി കൂടുതല് ആളുകളെ കൂടുതൽ ആകർഷ... യ്യാൻവേണ്ടി കടകളിലേക്കൊക്കെ ആകർഷാൻ വേണ്ടി പലരും ചെയ്യുന്ന ഒരു കാര്യണല്ലോ ഈ എന്തെങ്കിലുമൊക്കെ രുചി കൂടാൻ വേണ്ടി അതിലേക്ക് എന്തേലും ചേരുവ ചേർക്കും അപ്പൊ അങ്ങനെ ല്ലേ അതല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളേ ഇനീപ്പറിയില്ല ട്ടോ
അത് അത് അത് നമുക്കൊരു എക്സ്ട്രാ ഫ്ലേവറ ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരുടെക് നമുക്ക് അകത്തുള്ള വീട്ടിൽ എത്രത്തോളം ഫ്രൈ ആക്കിയാലും മാത്രമേ സ്മൂത്ത് ആവില്ല അത് കടയിൽ അങ്ങനെയ അല്ല
ആഹ് യസ് ശരിയാ ആ ഒരു സ്ട്രക്ചർ അത് നേരാണ്
ആ അതിന്റെ അകത്തുള്ള ഒരു ഇത്ണ്ട് ഒരു ടെക്സ്ചർ ഉണ്ട്
ഉം ഉം ഉം ഉം ഓക്കെ പാചകൊക്കെ ചെയ്യാറുണ്ടോ കഴിക്കാറേള്ളൂ അത് ചെയ്യാ ഞാൻ പാചകം ചെയ്യും ആ പാചകം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാനറിയോ അറിയോ ചായ ഇണ്ടാക്കനറിയില്ല
വെള്ളം ചൂടാക്കും ചായ ഉണ്ടാക്കും മാഗി ഉണ്ടാക്കും മുട്ട പൊരി
ആ അതൊക്കെ അവരവർക്ക് ആവശ്യമായി വന്നതുകൊ ത് അല്ലെ അങ്ങനെയൊക്കെ പഠിച്ചു
ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് നമുക്ക് പിന്നെ ആ സാഹചര്യം വരാത്തുകൊണ്ടാ
ആ ഓക്കെ ഉം ഉം വീട്ടിൽ ചെയ്തു തരാനുള്ള ആളൊക്കെ ഉള്ളതു കൊണ്ട് അല്ലെ അല്ലെ
അതെ അവിടെ എങ്ങനെയാ
ആ ഞാൻ ചെയ്യും എല്ലാം ചെയ്യും എല്ലാം പാചകവും ചെയ്യാറ്ണ്ട്
ഉണ്ടല്ലേ ഏറ്റവും നന്നായി ഉണ്ടാക്കു -
ഏതാ. ചിക്കൻ കറിയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാരും പറയാറുണ്ട് ചിക്കൻ കറി നല്ലതാണെന്ന്
ആണോ പെട്ടെന്ന ഒന്ന് പറഞ്ഞെ എങ്ങനെ ഉണ്ടാക്കുന്ന എളുപ്പത്തില്
ചിക്കൻ കറി ഉണ്ടാകാന് നമ്മള് ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം വലാന ഇങ്ങനെ വയ്ക്കും അത് അ അത് കഴിഞ്ഞിട്ട് ഏ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായി എണ്ണയി ൽ വഴറ്റിയെടുത്ത് ആം അതിന് വേണ്ട മസാല മുളക്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസ
അപ്പൊ അപ്പൊ ഇതിന്റെ അല്ല അപ്പൊ ഇതിന്റെ ഈ ഈ ഇതെല്ലാം സെയിം തന്നെയാണോ ഈ ആൾ ആൾക്കാർ ഇടുന്നതിൽ വ്യത്യാസള്ളൂ ചില ആൾക്കാർ ആദ്യം ഇ പറഞ്ഞ സാധനങ്ങൾ ആദ്യം ഇട ചില ആൾക്കർ അവസാനം ഇടും ഇതിന്റെ ഓർഡറിൽ മാത്രെ വെത്യാസള്ളൂ ഇടുന്നതിന്റെ
ഉം അതെ അതെ അത് സാധാരണ നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം അത് നമ്മൾ സവാള നന്ന ഏറെക്കുറെ ഒരു മുക്കാൽ ഭാഗം വഴന്നതിന് ശേഷാണ് ഞാൻ ഈ പച്ച പച്ചമളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുന്നത് അതൊന്ന് ജസ്റ്റ് ത്തൊരു പച്ചമണം ഒക്കെ മാറി കഴിമ്പ്ത്തേക്കും അതിലേക്ക് മൊളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആഹ് പിന്നെ ചിക്കൻ മസാല
ആഹ് ശെരി അപ്പൊ ഇവിടെ ഇവിടെന്ന് പറഞ്ഞ ചെൽപ്പോം എന്റെ വീട്ടിലൊക്കെ ആദ്യം തന്നെ ഈ പറഞ്ഞ സാനങ്ങള് ലാസ്റ്റ് ആയിരിക്കും ഇട ചെല ചെല ആൾക്കാര് ഈ ഹാ പച്ചമുളക് തക്കാളി കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഇടുന്ന്. ചിലര് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞ് സവാോളങ്ങ് കൂട്ടിയിടും. അപ്പൊ ഈ ഓർഡർ ഇണ്ടല്ലോ നമ്മള് എന്താണ് ഇടുന്ന അതിന്റെ ഓർഡർ അതനുസരിച്ചതിന്റെ ടേസ്റ്റ് വത്യാസം ഉണ്ടാവും.
ഉം ഉം ആഹ് ശ ശരിയാണത്.
അല്ലേ?
അല്ലെ? ആതെ. എനിക്കെന്തായാലും ഈ ഒരു രീതിക്കേ ഞാൻ പഠിച്ചേക്കണത് അത് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രയോഗിക്കാറുള്ളൂ.